ഹലോ
ആഹ
ആ ആഹ ആ ആ ഉണ്ട് എന്തൊക്കെ വിശേഷം
നല്ല വിശേഷം അങ്ങനെ പോണ് എന്താ അടുത്ത വിശേഷങ്ങളൊക്കെ
എന്താ സുഖമാണ് എന്താ ഇതൊ കഴിഞ്ഞോ വൈകുന്നേര ചായ ചായപരിപാടിയൊക്കെ കഴിഞ്ഞോ
ചായടച്ചു
സ്പെഷ്യൽ ഉണ്ടായിന കടിയ എന്തേലും ഉണ്ടാക്കലുണ്ടോ വൈക്കുന്നേരം
അം എന്നപ്പോ കുട്ടികള് സ്കൂളട്ട് വന്നപ്പോ കൊണ്ടുവന്നിരുന്നു കടി വാങ്ങിപ്പോല ചിക്കൻ റോള്
ആഹ
ആ ഉ
ഉണ്ടാക്കലുണ്ടോ എന്തേലൊക്കെ പലഹാരങ്ങള്
മോള്ണ്ടാക്കും ഓക്ക് എന്തെങ്കിലുമൊക്കെ വേണം അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇണ്ടാക്കും ഞാൻ അങ്ങെനെ നാല് മണിക്ക് എട്ക്കാ പർണാണ്ട് നിക്കെലാ ആ പ്ലസ് ടു കഴിഞ്ഞ് ഇര്ക്കും അപ്പം
ആഹ് ആഹ്
ഓള് വെറ്തെ ഇര്ക്ക അല്ലെ ഓക്ക് എന്തെങ്കിലും വാണം നാലുമണി ആയാ അപ്പ ഓളെന്നെ ഇണ്ടാക്കും ഇങ്ങെക്ക് എത്ര മക്കെളാ?
എൻക്ക് മൂന്ന് ആളാ ചെറു ചെറു മക്കെളാ
ആഹ് എന്തു
രണ്ട് പെണ്ണ് ഒര് ആണ് വെൽ വെല്ലോൾ അഞ്ചിലാണ് മറ്റോം മൂന്നിൽ ചെറ്ത് എൽ കെ ജിൽ
എല്ലാരും സ്കൂൾ വുട്ട് വന്നിലെ?
ആഹ് ഇപ്പ വന്നു മറ്റൊൽ വല്ല്യ കുട്ടിയാൾ ഇപ്പ വന്നു
ആഹ് ചായകുടി കഴിഞ്ഞോ എന്തത് കഴിക്കാ സ്കൂളക്ക്ന്നു
സ്കൂൾവിട്ട് വന്നാ ഓൾക്ക് കടി എന്തേ വേണം ബേക്കറിയോ അങ്ങനെ എന്തേലും എങ്ക എണ്ണക്കട്ടികള് എന്തേലും അങ്ങനെ ഓളക്ക് ചോറന്നാ പറ്റ പറ്റൂല നമ്മൾക്ക് ഇപ്പ വയ്മ്പതിയ്യാ അങ്ങത്തതല്ലേ
ആഹ്
പയപൂരി ഉണ്ടാക്കും പിന്നെ പാക്കൊട അങ്ങനെ
ആഹ്
എന്നൊന്നും ഉണ്ടാക്കി കൊടുക്കൂല എപ്പോഴേലൊക്കെ ഉം
എണ്ണക്കടിയൊക്കെ എന്നും ഉണ്ടാക്കാതൊക്കെന്നെയ നല്ലേ
ആഹ്
ചോറ്തിന്നുല്ലലോഇപ്പത്തെ മക്കളൊന്നും
ഇല്ലേ ചോറ് പറ്റൂലേ അവതി ന്നാണെങ്കി കൊറെ വിശപ്പിനാായിട്ട് ഇത്ണ്ടാവും
ആ ഉച്ചക്ക് കൊറച്ച് കൊണ്ടുപോണല്ലോല്ലേ തിന്നാലൊക്കെ നല്ലതാണ് അന് തിന്നൂലല്ലോ ആഹ് ആഹ് രാത്രിക്കത്തൊക്കായോ
ആഹ് ഉച്ചക്കത്തേന്ന് ഉണ്ട് പിന്നെ ചപ്പാത്തി ഉണ്ടാക്കും.
ഉം ഷുഗറൊണ്ടോ?
ങേ ഷുഗറൊന്നുല്ല ഏഹ് വയസ്സായതാണ് വയസ്സായതാണ്. ആഹ് ഇപ്പം ഇപ്പം പിന്നെ ഹസ്ബൻഡ് ഉണ്ടെങ്കി ഹസ്ബൻഡ് കഴിക്കും
ആഹ് എന്നും വേണാ ചപ്പാത്തി?
ആഹ് ഇപ്പത്തന്ന കറിപിന്ന ഉച്ചകത്ത ആയാലും മതി ഇല്ല പറ്റ പച്ചക്കറിയൊന്നും പറ്റൂലാ മീൻ കറിയോ ചിക്കന്ണ്ടെങ്കില് അത് കറിയാക്കി കൊടുക്കും അങ്ങനൊക്കെ
ആഹ്
ഉം
മ്മല്ലേ?
ഇല്ല മ്മല്ല
ആഹ് മാത്രൊള്ളൂ?
ആഹ്
ആഹ്
പിന്നെഹ് പിന്നെ എന്തൊക്കെ മഴ മഴ എവടേ
മഴല്ലപോ മഴൊക്കെ പോയി തോന്നുണ്ട്
ഇല്ല ഇന്ന്ങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഇണ്ടായിനു ഡ്രെസ്സ് രാവിലെ ഇട്ടിട്ട് ഒന്നണ്ട് മയത് അപ്പടുത്ത വച്ചു ഇപ്പ ഇല്ല അപ്പൊ ഇങ്ങനെമു മു പിന്നെ നല്ല വെയിൽ അറച്ചുട്ടോ
ആഹ് അവിടെ കൊറെേ ദിവസക്ക് ണ് ഇന്നലൊക്കെ ഒന്ന് ഇങ്ങനെ ചാറി പോയി
ഇവിടെണ്ടായിനോ അങ്ങനത മഴ
ആഹ ഇന്ന് രാത്രിയെറ്റ പൈത ഒരു പോലെ ഉണ്ട് കണ്ടിട്ട് കുട്ടികക്ക്നല്ല പോലെഷേ
ആഹ ചൂ ചൂടോന്നുല്ല
ആഹ്
നല്ല കാലാവസ്ഥണ്
വെള്ളക്കായങ്ങളുടെ
ആഹ്
ഉം
മക്കളെ ഒറ്റക്ക് പഠിക്കുവാ പഠിപ്പിച്ച്
ഇല്ല ആ നമ്മൽ ഇരിക്കണം. ഒപ്പൊരിക്ക ആഹ് ഇ ഇരിക്കണം നാലെ എന്നെ ബുക്ക് എടുക്കള്ളു.
അടുത്തണോ സ്കൂളും?
ഏ
അടുത്താണോ സ്കൂള്?
ആഹ് അടുത്തല്ലാ കൊറച്ച് പോണം സ്കൂൾ ബസിനാണ്
ഈ
പിന്നെ എന്തൊക്കെ അവിടെ. എന്നാ ഉച്ചക്ക് എന്തേനും സ്പെഷ്യൽ ഉണ്ടാക്കിനാ
ഉച്ചക്ക് ചിക്കൻ ഉണ്ടായിരുന്നു. ഉണ്ടെങ്കി വൈകുന്നേരത്തിനോ ഒറ്റ കറി
ഏ കറി ചിക്കൻ സാദാ ചോറോ?
സാധ ചോറ് ചോറ്ചിക്കൻ കറി അപ്പടം പൊരിച്ചത് ഉപ്പേരിയൊന്നും ഉണ്ടാക്കിട്ടില്ല
ആഹ ഇവിടെ ഉപ്പേരിഒന്നും മാക്കക്ക് ക്കൊന്നും പറ്റൂല.
ആഹ് ഇവിടേം അങ്ങനെ തന്നെയാണ് ആകെ പറ്റണപ്പേരി ഒരു ക്കബേജ് ഉപ്പേരി ഒരാൽ കുട്ടാ. മറ്റാള് ചെറുത അതും കൂട്ടൂല ഏ ഇവിടെ അല്ലാത്തരു പച്ച കറി പറ്റൂല.
ആ പയറൊക്കെ പിന്നും കൂട്ടും. കാബേജ് തിരെ പറ്റൂല.
ആ കേബേജ് ഇവിടെ കൂട്ടുള്ളൂ. ഇവി ടെ പയറും, കോവക്ക, അതൊന്നും പറ്റില്ല. എല്ലാ ഉപ്പരികളോ വെച്ചോ ഞാനും ഹസ് പ്പന്റെ മാത്രം തിന്നും മക്കൾക്ക് അതോന്നും പറ്റൂല. ഓൽക് എർച്ചിയോ മീനോ.
ആഹ് അതാണ്. ഉസ്കൂൾക്ക് കൂട്ടാൻ ചെറുത്. ആ സ്കൂൾക്ക് കൂട്ടാൻ കൊണ്ടകാൻ. ചെർതിന് നൊക്കെ കൊണ്ടോവാൻ ഉരുളകിഴ കേങ് പൊരിക്ക അല്ലെങ്കിൽ മുട്ട പൊരിക്ക ആ അത് രണ്ടും മാറി മാറി കൊടുത്തേക്ക. ആഹ സോയാബീനും പറ്റും. ആ സാേബിനും പറ്റും.
ഇനിയിപ്പോ എന്ത് പൊരിച്ച് കൊടുത്താലും പറ്റു പച്ചക്കറി വെജിറ്റബിൾ ഒകൊ വഴുതനങ്ങ പൊരിച്ചെടുത്താ കൊണ്ടോകും. ഏ പച്ചക്കായ പൊരിച്ചെടുത്താൽ കൊണ്ടോകും. ഒക്കെ പൊരിച്ചണം. എണ്ണീലിട്ട് പൊരിച്ചണം.
ക്ഷെ അതന്നും നല്ലതല്ലല്ലേ പൊരിക്കണേ ഫുള് എണ്ണല്ലേ.
അല്ലാതെ അല്ലെങ്കിൽ ഈ മുട്ട അല്ലെ ചിക്കനിണ്ടങ്കിൽ ചിക്കൻ കൊണ്ടുപോകും. അല്ലെങ്കിൽ മുട്ട. ആ ഉപ്പിരികളൊന്നും പറ്റൂല. നമ്മൾ പച്ചക്ക് വോ
ഉം ഇപ്പത്തെ മക്കളൊക്കാഅങ്ങനെ തന്നെ.
ഒന്നൊന്നും പറ്റൂ-
ആഹ പക്ഷെ നമ്മള് എന്ന തന്നെ കൊടുക്കുമ്പോളേ കേടാണ്
ആഹ ആഹ ശരിയാണ്. എന്താപ്പൊ കാട്ടെ ഇപ്പത്തെ കുട്ടികക്ക് ആഹ്
ആഹതന്നെ ഒരു ഉരുളങ്കേങ്ങൊക്കെ പൊരിച്ചേത്ര എണ്ണേനെ പോണ ആ
അയിത്തന്നെ ഉണ്ടാവലെ എണ്ണ ആ എണ്ണന്റെ കേടല്ലേ
ആഹ് അതന്നെ ഉള്ള കേടാ
ഹസ്ബൻഡന് എന്താ പണി?
ഗൾഫിലണപ്പ നാട്ടിലുണ്ട്
ആഹ ലീന എന്നാ
നാല്രം
ആതിയേ ഗൾഫിലന്നെ
ആ
കുട്ടികളെ സ്കൂളൊക്കെ അടുത്ത് തന്നെയാണോ
ആ കൊറച്ച് കുറച്ച് സ്കൂൾ ബസിനാണ് ത ആ അങ്ങനെ ആ വസിന് പോ വും ആ മൂന്നാൾ വാസിനു പോകും ആ അല്ലാര സ്കൂളാ
അമ്മോ സക്ക് അമ്മോ സംഗക്കക്ക് പ്രായ ഇക്കണോ
ആഹപ്രായണ്ടേ എടുക്കും പോവല ഇല്ല അതൊക്കെ ചെയ്യും പള്ളിക്കൊക്കെ പോവും അങ്ങനെ
ആ
അവിടെട്ട് എന്താ കൃഷിയൊക്കെ ഉണ്ടോ
കൃഷിയൊന്നുമില്ല
ആ സ്ഥലംല്ലായിട്ടാ അതോ
സ്ഥലല്ല ആക അഞ്ച് സെന്റ് സ്ഥലോള്ളൂ അയോ വിടണ്ട് പിന്നെ സ്ഥലംഒന്നുമല്ല എന്നാലും പിന്നെ അങ്ങനെ എന്തെങ്കിലുംഓ ക്കെ ചെറുതായിട്ടൊക്കെ കുഴിച്ചിടും
ആ
മത്തനോ കകുമ്പളങ്കി അങ്ങനത്തെ അങ്ങനത്തെക്കെ എന്തേലുമൊക്കെ ട റസിന്റെ മേലെ അങ്ങനെ വളർത്തും ങ്ങനെ ആ താഴത്ത് ഉണ്ടാക്കി ഇട്ട മേലക് കയർടി വിട്ടും
ആ ആ അങ്ങനെ ഉ ഉ ഉ അതമ്മക്ക് നമ്മളെ വീട്ടക്ക ആവശ്യമുള്ളള്ളതൊക്കെ കിട്ടിയാലേ
ആ അങ്ങനെന്നുംല്ല പിന്നെ ഇന്റെ ഇമ്മ വന്നാല അങ്ങനെ ഓരോന്ന് കുഴിച്ചിട്ടുണ്ടാക്കു ഉമ്മ ആളാണ് കൃഷ്ന്റെ ചെടിയുടെ ആളാണ് മോൻ ഇന്നാ വരുമ്പോ ര ണ്ടീസം നിന്നാലൊക്കെ കുടിച്ചിട്ടൊന്ന് പോകും പിന്നെ നോക്കി അങ്ങനെ എന്തേലും നോക്കികൊ ടുത്താ മതി ആ അവിടെണ്ട് മല്ലാം ഉണ്ടാക്കും ഓല ആവശ്യത്തിന ഉള്ളഒക്കെ മ അവിടെ ഉണ്ടാകും പച്ചക്കറിഒക്കെ ഒഴുണ്ടാവില്ലന്നൊ ഉള്ളൂ അങ്ങനെ അയിനു നോക്കി അങ്ങനെ നടക്കണം മണ്ണിട്ടിട്ടും വെള്ളം നനച്ചിട്ടും
ആ അപ്പൊ പന്നിശല്ല്യഉണ്ടെങ്കി പിന്നെ അതൊന്ന് കെഴങ്ങ് പററങ്ങ കൊള്ളൊന്നും ഉ ണ്ട്
ആഹ് ആഹ് അവിടെ അതൊന്നുല്ല ശല്ല്യൊന്നുല്ല ന്റെ വീട്ടില്
ആഹ്
ആഹ് അത് ല്ല ഇവിടെ പിന്നിം പന്ന്യാളൊക്കെ കാണൽണ്ട്
ആഹ് ഓലൊന്നും അഹ് ഇതെക്കൂല നമ്മള് ചേമ്പായാലും ചേനായാലും
ആഹ് പക്ഷേ ഇങ്ങട്ട് ഏതായാലും വന്നിട്ടില്ല അപ്പുറത്തൊക്കെ കണ്ട്ക്ക്ണ് പന്നിനെ ഇങ്ങട്ട് അങ്ങനെ കുയ്ച്ചിട്ടോട് തൊന്നു അങ്ങനെ ഇട്ക്കാനൊന്നും
ഉം ഉം
ക്കലൊന്നുല്ല നിങ്ങളവിടെണ്ടോ കൃഷിയൊക്കെ
ഇല്ല കൃഷില്ല ആഹ് ആഹ് കുഴിച്ചിടാൻ ഇവിടെ സ് സ്ഥലം കുറവാണ്
ആ സ്ഥലവും വാണം സമയും വാണം
ആ അതന്നാ
ആ നമ്മള വീട്ട് ത്തെ പണിയൊക്കെ കഴിഞ്ങ്ങാണ്ട് അയിന്റെ നിക്കാന് ഞാൻന്റെമ്മാനെ ചീത്താറയലാണ് നിങ്ങളോടക്കെ വിച്ചിട്ട് വന്നിക്ക എൻക്ക് നോക്കാനൊന്നും നേരണ്ടാവില്ലറയും ഞാന്
ആ
അയിനെന്താ പണി അയിന അയിനായിട്ട്
അത് ചെയ്തവർക്ക് അയിനത് ഇഷ്ടാണേ